ആഹ് കേൾക്കാമോ?
ആഹ് കേൾക്കുന്നുണ്ട്. ആഹ് എന്താ ചെയ്യണെ, എന്താ ചെയ്യണെ? വെറുതെ ഇരിക്കാണോ? അതെ ചായ കുടിയൊക്കെ കഴിഞ്ഞില്ലേ?
ആ ചായ കുടിച്ചു. കൈ ചായ ടിച്ചായിരുന്നോ?
ആ ചായ കുടിച്ചു, ഇപ്പൊ വെറുതെ ഇരിക്ക്.
ആ ചായക്ക് എന്തായിരുന്നു കഴിക്കാൻ?
ചായക്കോ? ചായക്ക് ഏഹ്, രാവിലെ നമ്മൾ ഇണ്ടാക്കിയ ഇത്ണ്ടാവില്ലേ, ഇന്ന് രാവിലെ ച പ്പാത്തി ആയിരുന്നു, അപ്പ അതിന്റെ ബാക്കി ഇണ്ടാ അപ്പൊ മേലെഴുകലൊക്കെ കഴിഞ്ഞാൽ അതൊന്ന് കഴിക്കും അതൊരു പതിവ.
ആഹ്
അല്ലെങ്കിൽ ഇഞ്ഞ് പിന്നെ അങ്ങനൊന്നു ഇല്ലെങ്കിൽ നമ്മളെന്തെലും ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കഴിക്കും. പിന്നെ അവിടെയോ?
ഇവിടെ ഞങ്ങള് ഇന്നൊരു ഷോപ്പില് പോയേര്ന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു ചെറിയ കഫേ തുടങ്ങി. അപ്പം ഞങ്ങള് ആഹ് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അപ്പം ഞങ്ങള് എല്ലാവരും കൂടി അവിടെ പോയി ചായയും വടയൊക്കെ കഴിച്ചു. കൊറച്ചേരം മുന്നേ വന്നത്.
അതെയോ ഓക്കെ, ഓക്കെ അപ്പൊ എങ്ങനെ ടൗണ് ഏരിയയിലാണോ അപ്പോൾ വീട്?
ടൗൺ ഇവിടെ ടൗൺ ഏരിയയല്ല നമ്മള് കുറച്ച് അകത്തോട്ടാണ് പക്ഷെ കൊ ബസ്സിൽ പോകാനുള്ള ദൂരമുണ്ട് ഞങ്ങളെല്ലാവാരും കൂടി വെറുതെ നടന്നു ഇറങ്ങി നടന്ന് ഇപ്പ കുടിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു
അയ് ശരി ഓക്കെ എങ്ങനെ ഫ്രണ്ട് സൊക്കെ കൂടിയിട്ടാണോ അതോ ഫാമിലി
ഫ്രണ്ട്സ നെ കാസിൻ ഏ കസിൻസ് ഇവിടെ വീട്ടിന്റെ അടുത്തുള്ളവരെല്ലാവരും റിലേറ്റീവ്സ്തന്നെയാ
അപ്പൊ നല്ലൊരു രസാണ് ഇവനിങ്ങ് അല്ലെ
അതെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ പോവാാറുള്ളൂ ഇപ്പം വെക്കേഷനൊക്കെ ആയോണ്ട് അല്ലെങ്കിൽ സാധാരണ ആരെയും കാണാനും ഒന്നും സമയമൊന്നും കിട്ടത്തില്ല
അ ശരി ഇപ്പൊ വെക്കേഷൻ ഇനിപ്പോ കഴിയാറായില്ലേ വെക്കേഷനൊക്കെ
ഓ കഴിയാാറായി ജൂൺ ജൂൺ നാല് മുതൽ എക്സാം തുടങ്ങുവ
ഉ അയ്യോയ്യോ അതെ ഉ പഠിക്ക പഠിക്കണില്ല അപ്പൊ
പഠിക്കുന്നുണ്ട് ഇടക്കിടക്ക് പഠിക്കുന്നുണ്ട്
ഇ ഞ്ഞിപ്പം ദിവസല്ലല്ലോ
ആഹ് ഇല്ല പക്ഷെ എക്സാമിന്റെ ഇടയില് മൂന്ന്ു നാല് ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് സമാധാനമായിട്ട് ഓ ഇങ്ങനെ പഠിക്കുവാ
അ ശരി ഓക്കെ പിന്നെ എങ്ങനെയാ ഇവിടെയൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ എന്താണ് കുട്ടീനെട്ടുള്ള ഓരോ പരിപാടി തന്നെ അവനാൻ നോക്കലന്നെ ഇപ്പൊ ഇപ്പൊ നട ആൺ കുട്ടിയാണ് ഇപ്പൊ നടക്കാനൊക്ക ന്ന് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നടക്കലടങ്ങിയപ്പോൊ അവന് ആ നല്ലം പോലെയാണിങ്ങ നടക്കണില്ല കൊറെേശ്േ നടക്കാൻ തുടങ്ങിയിട്ടുള്ളേ അപ്പൊ ഇടക്കടക്ക് ഒരുവീഴ്ചയാണ് അങ്ങനെ അപ്പൊ വീഴ ലും തട്ടലും മുട്ടലും അങ്ങനൊക്കെ അതെല്ലാം നോക്കലന്നെ പണി രണ്ട് കണ്ണൊന്നും പോരാപ്പോ ആഹ് നല്ല കുസൃത്തിയാണ് നല്ല കുറുമ്പാണ് പിന്നെ അവന് ന നമക്ക് ഏ നമ്മള് ചൂലെടുത്ത് അടിച്ചു വരാൻ ചൂലെടുത്ത അവന് ചൂല് വേണം നമ്മൾ തൊടയ്ക്കാൻ തുട പെടുത്താ തൊടപ്പ് വേണം ക ഫോണ് നമ്മള് നോക്കുകണെങ്കിൽ ഫോണ് വേണം നമ്മള എന്താ എടുത്ത് അതൊക്കെ പ്പവന ആവശ്യ പിന്നെ എന്ത് സാധനം
നിർബന്ധം ഉണ്ടോ കഴിക്കാനൊക്കെ?
ആണ്ട് ഉണ്ട് ഉണ്ട് ഭക്ഷണം വേണം എന്താണ്ഷ് തിന്ന് കഴഞ്ഞാ പിന്നെ പിട് ച്ചാകിട്ടില്ല
ആ അവനാണോ എടക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നെ?
ആഹ അവനെന്നെ
ആഹ് ആഹ്
പിന്നെ ആ പി പിന്നെന്താ ഇങ്ങനെ തനിക്ങ്ങനെ പാട്ട്പാടേ ഏഹ് എന്തങ്കിലും ഡാൻസ് സ് അങ്ങെ എന്തേലൊക്കെ ചെയ്യോ?
അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുല്ല പിന്നെ പാടണോന്ന് പറഞ്ഞാ പാടും ഡാൻസ് കളിക്കണംന്ന് പറഞ്ഞാ കളിക്കല്ലാണ്ട് അങ്ങനെ അങ്ങനെന്നുല്ല.
അപ്പൊ എന്തായാലും പഠിക്കാനൊക്കെ പോയർന്നോ?
ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ് ഒന്നും പഠിച്ചിട്ടൊന്നുല്ല പിന്നെ കോളേജിൽ എന്തേലും പ്രോഗ്രാംമ ഒക്കെ ഉള്ളപ്പോ എല്ലാരും കൂടി ടേ കയറി ഡാൻസ് കളിക്കും അല്ലാണ്ട് ഒന്നുല്ല.
അതെ എങ്ങനെയാ നമ്മള് ഞാൻ സ്കൂളിലൊക്കെ പഠിക് ഞാൻ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. ആഹ സ്കൂള്ളൊക്കെ ആഹ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ച് കൊടുത്താർന്നു.
കേട്ട്ല്ല കേട്ടില്ല ഹലോ കേട്ടില്ല ഹലോ
ഹലോ
ആ പറഞ്ഞോ പറഞ്ഞോ
ആ പറിയൂ
ഏഹ് ക്ലിയർ ആവുന്നില്ല ട്ടാ
ആഹ പക്കക്കണ്ട് പക്ക
ആഹ്
ഹലോ
ആഹ പറഞേ ഇപ്പഴാ കേക്ന്നത്.
ആ
ഇപ്പൊ ഈ സ്പീക്കറിന്റെ അടുത്ത് വന്ന് സംസാരിച്ച ഇപ്പഴേ കേൾക്കുന്നുള്ളൂ. അല്ലാണ്ട് കേക്കുന്നില്ല എന്തു പറ്റിയാ എന്തോ?
ആഹ ഇപ്പൊ കേക്ണില്ലേ?
ആഹ ഇപ്പത്തേക്കാ ഇപ്പത്തേക്കാ
ആ ഫോണിന്റെ നെറ്റ് നെറ്റ് കട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ്.
ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണോ പറഞ്ഞേ?
ആ ഞാൻ പഠിച്ചിട്ട്ണ്ട് പിന്നെ ഞാന് പഠിപ്പി ച്ച് കൊടുത്താർ ഞാന് ഇവിടെ വീട്ടില് കുട്ടിയോള് വരും ആ വർക്ക് പഠിപ്പിച്ചു കൊടുത്തായിർന്നു. പിന്നെ ഈ കൊറോണയുടെ ഡാൻസ് ടീച്ചറ ആണ് പിന്നെ ഞാന് ക്കി കൊറോണ വന്നു കൊറോണ പിടിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ഞാനും നിർത്തി പിന്നെ ഞാൻ അതൊന്നും റീസ്റ്റാർട്ട് ചെയ്തില്യ. ഇനി തൊടങ്ങണം
ഏഹ് ക്ലാസിക് ഡാൻസ് ആണോ?
ആ ക്ലാസ്സിക് ഭരതനാട്യം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടിയ
ആഹ്
അങ്ങനെ
ഓ അങ്ങനെ
പിന്നെന്താ
ഞാൻ ഞാന് തുപോലെ പഠിക്കാൻ പോയിട്ട് ട്ട്ണ്ട് പക്ഷെ പിന്നെ നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളു. പിന്നെ മറ്റേ
നാടോടി നൃത്തം അങ്ങ അതൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏഹ് പി ആരും വരാണ്ടൊക്കെ ആയൊണ്ട് ആ സാറ് നിർത്തി അങ്ങനെ.
അതെ മാഷ്യന്റെ ടുത്താ പഠിച്ചർന്ന ല്ലേ
ആഹ് ഒരു ഒരു മാശ് വരുവായിരുന്നു വീട്ടില് വന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ട്.
ഉ ഉ ഉ പങ്കെടുത്തായിരുന്നില്ലേ യൂത്ത് ഫെസ്റ്റിവൽന്?
യൂത്ത് അല്ല ഞങ്ങളെ ഉത്സവത്തിന് ഉത്സവത്തിനൊക്കെ കളിച്ചിട്ടുണ്ട് അതുപോലെ അരങ്ങേ റ്റൊക്കെ കഴിഞ്ഞതായിരുന്നു പിന്നെ ഏഹ് യൂത്ത് ഫെസ്റ്റിവലിന് ആഹ് നാടോടി നിർത്ത രണ്ട് മൂന്ന് തവണ കളിച്ചിട്ടുണ്ട്
അതെ പിന്നെന്താ ഡാൻസ് എന്താ പിന്നെ നിർത്തി
പിന്നെ ആ അത് ഫസ്റ്റ് ആർ ഇവിടെ പിള്ളേര് കൊറഞ്ഞുറഞ് വന്നു പിന്നെ ഞാൻ മാത്രേ ണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് ഒ റ്റയ്ക്ക് പഠിക്കാനൊക്കെ മടി അങ്ങനെ ആ മാഷ് നിർത്തിയത്
അയ് ശരി ഓക്കെ പിന്നെന്താ അത് നമുക്ക്
ഈ ഡാൻസ്സല്ലാണ്ട് പാട്ട് പാടോ?
ഞാനോ അയ്യോ പാട്ടൊന്നും അങ്ങനെ പാടില്ല പാട്ട് നമ്മളിപ്പൊ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണങ്കി എന്തേങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ പാടണല്ലോ അങ്ങനെ അപ്പാ പാടാന്നല്ലാതെ പാടിയിട്ട് അവർക്ക്ങ്ങനെ പഠി സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോന്ന് എന്തെല്ക്കെ മൂളും എന്നുള്ള മാത്ര അല്ലാണ്ട് പാട്ട്ന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വല്യ വല്യ പിടുത്തം ഇല്ല
കൊറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ?
ആഹ് കുട്ടിയോള്‌ അ ന്ന് പറഞ്ഞാ നമ്മള് വീട്ടിലല്ലേ പഠിപ്പിക്കുന്ന എവിടക്കും പോയർന്ന് ആഹ് എന്റെ കല്യാണത്തിന് മുന്നേ ഞാൻ പഠിപ്പിച്ചായിരുന്നു കേട്ടാ അപ്പൊ വീട്ടിലും ഉണ്ടാരുന്നു പിന്നെ രണ്ട് ക്ലാസ് പോറത്തുണ്ടായിർന്നു അപ്പൊ കൊറെ കുട്ട്യോൾ ഉണ്ടായിരുന്നു ഇപ്പൊ വീട്ടില് മാത്രം
കായപ്പോ ഇപ്പോ ഇനി പാടായിരിക്കും കൊറച്ചവനോരു ഏജ് ആകുമ്പഴത്തേന് പിന്നെയും തൊടങ്ങാലോ
തൊടങ്ങും തൊടങ്ങും തൊടങ്ങണം അവനൊന്ന് പറഞ്ഞ ഇവിടെ ഇരിക്ക് പറഞ്ഞ ഇവിടെ ഇരിക്കും അങ്ങനൊക്കെ ഒന്നൊരു ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോടങ്ങാം പേടിക്കാല്ല
കൊറചൂടെ അയ്ജവുമ്പോ ഇനിയിപ്പ നമുക്ക് അങ്കവാടിയിലൊ ക്ക് വിടാലോ ടൈമും കിട്ടും
അതെ അതെ അതെ എന്തേലും ജോബിനും പൊറത്തിയ്ക്ക് ജോബിനും എന്തെലും നോക്കണം ന്നൊക്കെ ഉണ്ട് മനസ്സില് വീട്ടിലെന്നെ ങ്ങനെ ഇരിക്കുമ്പോ ഒരു മടിയല്ലേ
അതേ അതെ കുറെേ നാള്‌ ഇപ്പൊ വീട്ടിലി ക്കാ നല്ല ആഗ്രഹവാണെങ്കില് ഇപ്പോ രണ്ടുമാസ വെക്കേഷന് വീട്ടിലിരുന്നപ്പോൾ തന്നെ വീ ട്ട് മടുത്ത് വീട്ടിലിരിക്കുമ്പ തോന്നും എവിടെലും പോയാ മതിയന്ന്
അതെ നമുക്ക് രണ്ടും വേണം നമുക്ക് പൊറത്തേയ്ക്കും പോണം പിന്നെ കൊറെേ എപ്പളും പൊറത്തു പോകാനും പാടില്ല വീട്ടിലുരിക്കണം രണ്ടും കൂടി നമുക്ക് അല്ലേ അന്നെങ്കിലാണ് നമ്മക്ക് ക്കെന്നെ ഒരു ഇത് ഒള്ളൂ
നമക്ക് വീട്ടിലിരിക്ക ഇഷ്ടവായിരിക്കും പക്ഷെ കൊറേ ദിവസം ആവുമ്പോ നമ്മള് തന്നെങ്ങ് മടുക്കും
മടുക്കും ഉം ഇപ്പ നീ പറഞ്ഞ പോലെ എടക്കൊന്ന് പോണം എന്നാണ് പുറത്ത് പോയിട്ട് എന്തേലും ചായ കുടിക്ക ക്കെ ഫുഡ് കഴിക്കെ അതൊക്കെ നല്ല ഇഷ്ടാണ് എപ്പളും നമുക്ക് വീട്ടിത്തെ ഫുഡ് തന്നെ കഴിക്കുമ്പളും
മതിയാവും ആഹ് ആഹ് അതെ അതെ
ഉം ഉം
വീടില് വീട്ടില് പിന്നെ പിന്നെ ഒന്നുംല്ല വീട്ടില ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ടപ്പ ആ വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും
ഞാനോ വീട്ടില് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ പണികളൊക്കെ കഴിയുമ്പോ തന്നെ ഒരു മണിയൊക്കെ ആവും ഒരു അത് കഴിഞ്ഞാ പിന്നെ ഫോണില് കളിക്കും ഫോണില് ഓരോന്ന് കുത്തി പ ടിച്ചോക്കൊണ്ടിരിക്കും അങ്ങനെ പിന്നെ അവൻ എണീറ്റ അവന്റെ കൂടെ എന്തേലും കൂടെ ഓരോ കളിപ്പാട്ട എടുത്തിട്ടും അങ്ങനെ അങ്ങനെക്കെയിട്ട് കളിക്കും പിന്നെ പൊറത്ത് പോവും ഇവിടെ അടുത്ത് വീട്ടുകളുണ്ട് അവിടക്ക് പോയി വർത്താനം പറയും അതൊക്കെ സമയം മുഴുവനെല്ലാം
ക്കാൻ കൊടുത്താ അവിടെ ഇരുന്നോളോ
ആഹ് ആഹ് അവേൻ അത് എടുത്ത് കളിച്ചോളും
ഇപ്പ ഇപ്പൊ കുട്ടികള് ഫുള്ള് മറ്റ് ടിവിയിലും അതുപോലെ മൊബൈൽ ഫോണിലൊക്കെ ഒക്കെ അല്ലെ അതൊക്കെ കൊടുക്കവാണെ അവര് എത്ര നേരം വേണെങ്കി ഇരുന്നോളും അതില് നല്ലത് എന്തേലൊക്കെ കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കില് അവര് കൊറെ നേരം ഇരിക്കത്തില്ലേ
ശരിക്കും അത് തന്നെ അത് തന്നെ കളിക്കാൻ ഇട്ട് കൊടുത്ത കൊറെ നേരം ഇരിക്കും പക്ഷെ ഒരു പ്രശ്നം എന്താന്നറിയോ നമ്മള് ഫോണില് കളിക്കാൻ പറ്റില്ല നമ്മള അവന്റെ അടുത്തിരുന്ന് ഫോണില് കളിക്കാണെച്ചാൽ അവന്റെ കളിപ്പട്ടൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ ഫോണില് ക്ക് വരും ഈ പാട്ടൊക്കെ കേക്കല്ലേ പിന്നെ എന്ന് പറഞ്ഞാ ഈ ഈ ഫോണെ ടച്ച് ഫോണല്ല നമ്മള് ഓരോന്നും ഇങ്ങനെ കാണല്ലേ ചിത്രങ്ങള് കാണ പാട്ടും കേൾക്ക പിന്നെ അവര് അതിന്റെ ഉള്ളില് വന്ന് തോണ്ടീ കൊണ്ടിരിക്കും പ്പോ അതിലിങ്ങനെ നീങ്ങണെ കാണുമ്പോളേ ഒരു ക്യൂരിയോസിറ്റി ആഹ അതന്നെ അതന്നെ എന്നിട്ട് എന്റെടുത്ത്ന്ന് വാങ്ങിട്ട് അവ അവന്റെ കുഞ്ഞ് വെരല് കൊണ്ട് ഇങ്ങനെ നീക്കി നോക്കും
അതെ
അപ്പ അങ്ങനെ അപ്പ അവനാ ഇപ്പ തന്നെ അവന് അതൊക്കെ അതാണ് കുഞ്ഞു മക്കളേനൊക്കെ വേഗം അത് അത് പിടിച്ച് ഇതാ ക്കുന്നുണ്ടായിരിക്കും
ഇപ്പം ഞങ്ങടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കൊ കൊച്ചാണെങ്കിൽ അവനിപ്പ രണ്ടു വയസ്സായി അവ ഏതു നേരവും ഫോണിലാണ് പണ്ടെ നമ്മള് ചെല്ലുമ്പഴേ ചാടി വരുമായിരുന്നു വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചെന്ന ഇപ്പൊ മൈൻഡ് പോലും ചെയ്യത്തില്ല ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവ
ആ അതാണ് അഡിക്റ്റയി പോവാണ് കുട്ടികളെ അല്ലേ
അതൊക്കെ കാണുമ്പ നമുക്ക് വെഷമം തോന്നും
അതെ
ഇപ്പൊ ഫുഡ് കഴിക്കാനൊക്കെ ആയാലും അങ്ങനെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് അങ്ങനെ ആയി പോകുന്നതാണ്
ന്നാ ആയിക്കോട്ടെ എന്നാ ഞാന് കട്ട് ചെയ്യട്ടെ
ഓ ശരി ശരി ശരി